ഉം ഹ
ഹലോ
ഹലോ
ഹലോ നല്ലവിശേഷം ഭക്ഷണം കഴിച്ചോ.
പിന്നെ ഞാനേ ഇയാൾക്ക് ഡ്രൈവിഗ് അറിയാവോ.
ഇല്ല അറിയില്ല എനിക്ക് നല്ല ആഗ്രഹംണ്ട് ഡ്രൈവിംഗ്പോകാൻ പഠിക്കാന്. കേക്കണില്ലയാ.
ആഹ് എനിക്കും അറിയില്ല എനിക്കും ഡ്രൈവിങ് പഠിക്കണണംമന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ചെറിയൊരു പേടി.
ആഹ് ആഹ
പഠിക്കണ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു പേടി നമ്മളെ.. കയറിയിരിക്കുമ്പോ നമ്മൾ എങ്ങനെക്കെ വളക്കണം ഈ റോട്ട.. റോട്ടിലൊക്കെ കൂടെ നമ്മളത് ഓടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കൂ ഇല്ല എന്നൊക്കെ. ഉള്ളൊരു ഭയം അതുകൊണ്ടാണ് പഠിക്കാനായിട്ടൊരു പേടി. എനിക്ക് ഇഷ്ടമാണ് ഡ്രൈവിംഗ്. ഓരോരുത്തർ വണ്ടിയൊക്കെ ഓടിച്ചിണ്ട് പോകുമ്പോൾ എനിക്ക് ഓടി. ക്ണ എന്നുള്ളൊെ ഒര് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒരു. പേടികൊണ്ടിട്ട് അത്.
എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്കുംഅതെ എനിക്കും അങ്ങനെ തന്നെം. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്കൂട്ടി പഠിക്കാനാണ് പക്ഷേ അതിന് ഉമ്മാക്ക് ഭയങ്കര പേടി ഉമ്മ പറഞ്ഞു. ജ അങ്ങനെ പഠിക്കാൻ.
ആഹ് ഇവിടെന്ന് വെച്ച് നേരെ മറിച്ച് എന്നോട് ഡ്രൈവിംഗ് പഠിക്ക. എത്ര പെൺപിള്ളാരാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് നീ. പഠിക്കുക നീ പഠിക്നിനക്ക് പഠിച്ചാൽ എന്താണ്. പേടിയൊക്കെ അത് നമ്മൾ ആദ്യമേ നമ്മൾ നമ്മുടെ വീടിന്റെ അവിടെ. ക്കെ ഇട്ടൊക്കെ ഒന്ന് ഓടിച്ചച്ച് പഠിക്കുക ഞ ഇവിടെ പറയും ഹസ്ബൻഡ് പറയും ഞാൻ പഠിപ്പിച്ചു തരാം. നീ കയറി ഇരിക്കുക എന്നൊക്കെ പറയാ ഇപ്പം ഞാൻ പറയയും എനിക്ക് പേടിയാണ്. ആഎന്നൊക്കെ ഞാനിങ്ങനെ പറയും പക്ഷെ എന്താ പറയും പക്ഷേ.. അയാ എല്ലാരും ഇങ്ങനെ ഓടിച്ചണ്ട് നടക്കുമ്പോ. അഎന്താ പറയാം ഡ്രൈവിങ് പഠിക്കണ എന്നൊക്കെ ഭയങ്കര ആഗ്രഹം മനസ്സിന് നല്ല ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ. ആദ്യം നമ്മുടെ ഭയം മാറ്റണം എന്നാൽ നമുക്ക് അത്. ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെന്നണ്ട് ഞാന അപ്പൊ ഈ താൻ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ. വിളിച്ചതാണ് അപ്പൊ ഇയാൾക്കും എന്നെ പോലെ തന്നെയാണ് പേടിയണല്ലേ
ആഹ് അതെ ഇൻക്ക് പേട്യാണ്
പിന്നെന്നാണ്ട് വിശേഷം? വേറെ